ഹലൊ
കേൾക്കാമോ? ഹലോ കേക്കമോ?
ആഹ് കേൾക്കാൻ കേൾക്കാം കേൾക്കൻ കേൾക്കാം.
ആഹ് എന്തൊക്കെയുണ്ട അവിടെ?
കാവോ ഉം സുഖായിട്ടിരിക്കുന്നു എന്ന
ആഹ് ആഹ് ആഹ് ഇ വിടെയും കൊഴപ്പ ഒന്നു ഇല്ല ആഹ് നിന്റെ സിസ്റ്ററിന്റെ കല്യാണം ആയില്ലായിരുന്നോ
ആഹ് ആഹ് അത് ഫിക്സ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു
ആഹ്
അവര് അത്
ആഹ്
യാണ വന്ന് ഫിക്സ് ചെയ്ത് വെച്ചു ആഹ് ഇനിയിപ്പം അവര് നെക്സ്റ്റ് സ്റ്റ് ഇയർ ആയിരിക്കും വെരുന്നത് നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും വെരും അപ്പം കല്യാണം ഒക്കെ നടത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഫിക്സ് ചെയ്ത് അണ്ട കൊള്ളൂ ഒള്ളു
ഓ അപ്പം ഇനിയും സ്ട്രേറ്റ് മാരേജ് അല്ലേ വേറെ ഫംഗ്ഷനൊന്നും ഇതിന്റെ എടക്കില്ലല്ലോ അല്ലേ
അല്ല സ്ട്രേറ്റ് മാരേജ് അല്ല ഇനി ഇപ്പ എംഗേജ് ചിന്നിട്ട് ഒണ്ട് ഇപ്പ നടന്നത് ഫിക്സ് സീഷൻ ആണല്ലോ
ഒക്കെ ആണോ ഇപ്പൊ ഓ അപ്പ ഫിക്സേഷനും എൻഗേജ്മെന്റും തമ്മിൽ എന്താ ഡിഫ് ഫ്രണ്ട്സ് നിങ്ങക്ക്
ആഹ്‌ ഫിക്സേഷ്യൻ എന്ന് പറയുമ്പഴത്തേക്കും നമ്മള് ഫാമിലീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എ കുടുക്കൊ എന്ന് ഒക്കെ പറയത്തില്ലേ
ഓക്കെ ഓക്കെ ആഹ്‌
ആഹ്‌ വാക്ക് കൊടുക്കുക അതാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത് അപ്പം എൻഗേജ്മെന്റ് വരുമ്പോഴാണ് മനസ്സമ്മതം നമ്മള് റിംഗ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു പിന്നെ സമ്മതം ആണ് എന്ന് ഒക്കെ പറഞ്ഞ് അത് പള്ളി വെച്ച് നടത്തുന്നെ ഫിക്സ് വെക്ഷൻ
അച്ഛന് ആ പള്ളിയിൽ നിന്ന്
ഏയ് വേണ്ട വേണ്ട അങ്ങനെ ഇല്ല വേണേ നമുക്ക് വിളിക്കാം
സ്റ്റേയ
ആ വേണെ വിളിക്കാം ജസ്റ്റ് ഒരു പ്രയറ് കേട്ട് തൊടങ്ങി അങ്ങനെ വേണെങ്കിൽ ചെയ്യാം അല്ലാതെ നമ്മള് ജ മ ഫാമിലി എൽഡേഴ്സ് ഒക്കെ ഒണ്ടല്ലോ അപ്പം എൽഡേഴ്സ് വന്നല്ലോ ഫാമിലിെ എൽഡേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കൊടുക്കുന്നു അങ്ങനെ ചെയ്യു ആഹ്‌ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിക്സേഷൻ മിക്കവാറും കല്യാണത്തിന് ഒരു ഒരു വർഷ ഒക്കെ മുമ്പ് ഫിക്സ് ചെയ്ത് വെക്കും
അത്രയും സമയം ചെയ്യണോ എന്ന് നിർബന്ധയിട്ടുണ്ടോ
നിർബന്ധം ഇല്ല അങ്ങനെയാണ് മിക്കപ്പോഴും മീൻസ് കൊറച്ച് നാള് സമയം വേണോ എന്ന് ഒക്കെ ഉണ്ടായിരിക്കുവല്ലോ കല്യാണത്തിന് അപ്പം ജസ്റ്റ് ഫാമിലീസിന് ഒരു ഇതിന് വേണ്ടിട്ട് ഫിക്സ് ചെയ്ത് അങ്ങ് വെക്കും പിന്നെ ആഹ്‌ അത് കഴിഞ്ഞ് പിന്നെ ഒ എൻകേ വേണ്ടി വരുന്ന അത് നമ്മള് പള്ളി തന്നെ ചെയ്യുന്നെ
ഓഹ്‌ ഞങ്ങക്ക് ആക്ച്വലി എൻഗേജ്മെൻറും ഫിക്സേഷനും ഏറെ കൊറേ സെയിം പ്രൊസീജിയറ് സെയിം ഇതിലാണ് നട തന്നെ ഒറ്റ ഒരു ഫംഗ്ഷനായിട്ട് നമ്മളത് പക്ഷെ പല രീതിക്ക് നടത്തും ചെലരെ ഓർണമെൻസ് കൊടുക്കും എറിങ്ങോ വളയോ ഒക്കെ കൊടുക്കും ചെലര് ജാ തകം മാത്രം കൊടുക്കും പക്ഷെ ഇത് രണ്ടും സെയിം ഒരു പ്രോഗ്രാമ രണ്ടായി ക്ക് നമ്മള് നടത്തത്തില്ല എന്നിട്ട് നമ്മള് ഒരു നമ്മടെ ഒക്കെ നമുക്ക് എപ്പോഴാണോ കല്യാണം നട തന്ത് താല്പര്യം ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മള് എടുത്ത് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈംമ് അല്ലെങ്കിൽ മന്ത്സ് എടുത്ത് നമ്മള് കല്യാണ ഡേറ്റ് എടുക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണെങ്കിലും എടുക്കാം ടു മന്ത്സോ സിക്സ് മന്ത്സോ വൺ ഇയറോ വൺ ആൻഡ് ഹാഫ് ഇയറോ നമ്മൾ നമ്മുക്കെപ്പഴാണോ കല്ല്യാണത്തിന് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ടൈമിലേക്ക് നമുക്ക് എടുക്കാം
ആഹ് ഇവിടെ സിക്സേഷനാ അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ നമ്മുക്ക് എപ്പഴാണോ ഓക്കെ ആയിട്ടുള്ളത് അങ്ങനെ കല്യാണത്തേക്ക് പോവു ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പ് എൻഗേജ്മെന്റും മിക്കവാറും കല്യാണത്തിനോരു ഒരാഴ്ച മുമ്പ് അങ്ങനെയൊക്കെയാ നടത്തുന്നെ ച്ചെലര് മൂന്ന് ദിവസം മുമ്പൊക്കെ നടത്തുന്നവരും ഉണ്ട്
അപ്പൊ ആക്ച്വലി ഈ ഫിക്സേഷൻ നടത്തിയില്ലെങ്കില് കോഴപ്പമുണ്ടോ ആദ്യമേ എൻഗേജ്മെന്റ് ഇങ്ങനെ നടത്തി വെക്കാൻ പറ്റില്ല അല്ലേ
എങ്ങനെ കുഴപ്പമില്ല പിന്നെ ഫിക്സേഷൻന്ന് പറയുമ്പോ ചെല ഇപ്പൊ ചെലെരോക്കെ കുറച്ച് നല്ല ഗ്രാൻഡ്‌ ആയിട്ട് നടത്തും ചെലര് ഈ പെണ്ണ് കാണാൻ നമ്മള് ചെല്ലുവല്ലോ അപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് അങ്ങനേം ചെയ്യുന്നവര് ഉണ്ട് ആഹ് പിന്നെ സി ഇപ്പം പിന്നെ നമ്മള് കണ്ട് വരുമ്പഴ്ത്തേക്കും ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പ ത്തെക്ക് ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കാറുണ്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ടൊക്കെ നടത്തുന്നുണ്ട്
ഓഹ് മൻസിലായി
പിന്നെ അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് ഇതുപോലെ കുറച്ച് ഗ്രാൻഡായിട്ടക്കെയാ നടത്ത്ന്നെ അത് ആഹ് മിക്കപ്പോഴും പെണ്ണിന്റെ വീട്ടുകാര എൻഗേജ്മെന്റ് നടത്തുന്ന കല്യാണം ആണ് ചെറക്കന്റെ വീട്ടുകാര്
ആഹ് പക്ഷെ നമ്മുക്ക് അങ്ങനെയല്ല നമ്മക്ക് കല്യാണവും എൻഗേജ്മെന്റും ഒ ക്കെ പെൺകുട്ടിയുടെ വീട്ടുകാരന്നാ നടത്തുന്നത് നമുക്ക് അതില് ആഹ് ഗ്രൂമിന്റെ സൈഡിന്നുള്ള ഇൻവോൾവ്മെന്റ് നമ്മള് എടുക്കാറേ ഇല്ല
ഇല്ല ആഹ് ആഹ് ആഹ്
നീ ബ്രൈഡ് വധുവിൻ്റെ വീട്ടുകാര കംപ്ലീറ്റ് ആയിട്ട് എല്ലാ എക്സ്പെൻസും എടുക്കുന്നത്
ഓഹ്
അതെ അതെ ഇവിടെ എന്റെയും സിസ്റ്ററിന്റെ മാരേജും മിക്കാറും നെക്സ്റ്റ് ഇയർ കാണും
ഓഹ് ആഹ്
ആഹ് അപ്പം നമ്മുക്ക് എൻഗേജ്മെന്റ് എൻഗേജ്മെ ന്റ് നമ്മൾ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് വെ ക്കാന്ന് വിചാരിച്ചു അവർക്ക് വരാനുള്ള ലീവ് ഒക്കെ കിട്ടുന്ന കൂട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുക്ക് അറേഞ്ച് മെൻസൊക്കെ ചെയ്യാനുള്ള ടൈം ആയിട്ടൊരു സിക്സ് മന്ത്സ നമ്മള് നോക്കുന്നത്
ആഹ് ആഹ് അപ്പോ ഈ എൻഗേജ് മെന്റ് എങ്ങനെയാ നടത്തുന്നെ മീൻസ് എങ്ങെ എന്തെലും വല്ല ആചാരം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആചാരംന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥന അങ്ങനെന്നുല്ല നമ്മൾ ജസ്റ്റ് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് വെക്കും ആഹ് പിന്നെ ഒരു പത്രിക കൂട്ടൊരു സംഭവം ഉണ്ട് ചെർ ക്കന്റെയും പെൺകുട്ടിയുടെയും കാ ര്യങ്ങളൊക്കെ എഴുതിയത് അത് വായിക്കും വരനേം വധുവിനേം വിളിക്കിം ആഹ് പിന്നെ ഇത് നമ്മുടെ പല ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നോണ്ട് ചേലവര് മോതിരം ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്
ഓഹ്
നമ്മുടെ നെയിം കാർവേത ടൈപ്പ്
ആഹ് ആഹ്
ചെലര് വളയിടും
ഓക്കെ
ആ പിന്നെ ചിലര് ഇതൊന്നും ചെയ്യാതെ പത്രികള് മാത്രം ജാതകക്കുറിപ്പ് മാത്രം അങ്ങോ ട്ടും ഇങ്ങോട്ടും കൊടുത്ത് നിശ്ചയം നടത്തിയതായിട്ട് കണക്കാക്കും
ഓക്കേ ഇതുപോലെ നമുക്കും ഈ മോതിരത്തിൽ മറ്റേ പേര് ഇത് ചെയ്യും അത് പക്ഷെ കല്യാണത്തിന്റെ അന്നാ മാറിയിടുന്നേ
ഓക്കെ പിന്നെ നമുക്കെന്ന് പറഞ്ഞാലേ ഈ നിശ്ചയത്തിന് ഞാൻ പറഞ്ഞില്ലേ ജാതകം മാത്രം കൈമാറുന്ന അങ്ങനെയുള്ളവര് കല്ല്യാണത്തിന്റെ അന്ന് മോതിരം പേര് എഴുതിയ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കും. ചെല ചെല സാഹ ചര്യങ്ങളിൽ വരന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോ, ആഹ് ചെലവര് പെങ്ങന്മാരൊക്കെ വന്ന് മോതിരം അല്ലെങ്കിൽ വളയിടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനും താല്പര്യം ഇല്ലാത്തവര് കാണുല്ലോ അങ്ങനെയുള്ളവര് വളരെ ലളിതമായിട്ട് നിശ്ചയം നടത്തിയിട്ട് കല്യാണത്തിൻ്റെ അന്നാണ് ഈ മോതിരം എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ആ ഒരു എക്സെപ്ഷൻ വരുമ്പോഴ മോതിരം അങ്ങനെ കൈമാറുന്നത്. പക്ഷെ നിങ്ങൾക്ക് കല്യാണത്തിന്റെ അന്നാണല്ലേ
ഓഹ്, കല്യാണത്തിന്റെ അൻ എൻഗേജ്മെന്റിന് നമ്മള് മോതിരം കൈമാറും. പിന്നെ കല്യാണത്തിന്റെ അന്നു ഉണ്ട്
ഓഹ് അങ്ങനെ ഉണ്ടല്ലേ, അപ്പൊ മോ ഏഹ് എൻഗേജ് ജ്മെന്റിന്റെ അന്ന് ഇടുന്നതിന് ഇങ്ങനെ പേരൊന്നും എഴുതത്തില്ല അല്ലേ.
ഇല്ല ഇല്ല അത് സാധാരണ കൈൻഡ് ഓഫ് മോതിരുവാ
ഓഹ് ഓക്കേ ഓക്കേ
ഏഹ് കല്യാണത്തിന്റെ അന്നിടുന്നതാണ് മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പേരിങ്ങനെ ഇതാക്കിയിട്ടുള്ള, ഉം
ഓഹ് അൻ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പക്ഷെ അറിയത്തില്ലായിരുന്നു.
ആഹ്, പിന്നെ ഇത് ഇതുപോലെ തന്നെ നിങ്ങടെ കല്ല്യാണത്തിന് എത്ര സാരിയോ ബ്രൈഡൊക്കെ ഉടുക്കുന്നേ? മീൻസ് നമ്മടേത് ഇങ്ങനെ രണ്ടെണ്ണവാ ഉള്ളെ. രണ്ടെണ്ണം മീൻസ് ആഹ് കല്യാണത്തിന് പോകുമ്പോ ഒന്ന് ഗൗൺ അല്ലെങ്കിൽ സാരി
സാരി ആഹ്
കല്യാണം കഴിഞ്ഞിട്ടും മന്ത്ര കോടി ഇങ്ങനെ ഉടുക്കും.
ആഹ്‌ നമ്മുക്ക് ആക്ച്വലി അതിനും ഏഹ് നമ്മള് ഡിഫ്റന്റ് ടൈപ്പ് ഇത് ഫോളോ കസ്റ്റംസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു ഡിഫ് ഫ്റൻറ് രീതിയാ പലർക്കും ഞാൻ ഫോളോ ചെയ്യുന്ന കസ്റ്റമിലെന്ന് പറയുമ്പം മൂന്ന് സാരികളാ
ഓക്കെ
ആഹ്, അത് ആദ്യത്തെ സാരി അതായത് നമ്മൾ താലികെട്ടിന് ഇരിക്കുവല്ലോ, അപ്പത്തെ സരിന്ന്ന്ന നമ്മൾ പെണ്ണിന്റെ വീട്ടുകാര് തന്നെ എടുക്കുന്നതാ.
ഓഹ്
താലിക്കെട്ട് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ നേരം സെറ്റുസാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട് നമ്മൾ ഉടു ടുക്കും അതും അതിന് ശേഷം വരന്റെ കൂടെ പോകുമ്പോൾ ഉടുക്കുന്ന മന്ത്രകോടിയും വരൻ കൊണ്ടുവരും.
ഉം ഉം
അത് താലികെട്ടിന് ശേഷം മാത്രമേ നമ്മുടെ കൈൽ അവര് തെരുത്തുള്ളൂ.
ഓക്കെ
ന്ന് മുന്നേ നമ്മളത് അവരുടെ കയ്യിൽന്ന് മേടിക്കരുതെന്നാ പറയുന്നത്.
ഓഹ്
അപ്പം എഹ് നമ്മള് ആത്തെ സാരി മാത്രം എടുക്കും. രണ്ടാമത്തെം മൂന്നാമത്തെയും പുടവ അവര് കൊൺ ണ്ടു വരും
കൊണ്ടു വരും
ഇത് നമ്മള് അപ്പം തന്നെ ഇത് ഉടു ക്കുക എന്നാണ്. പിന്നെ ചെലവരുടെ രീതിന്ന് പറയുമ്പം ആഹ് ഒറ്റ സാരി മാത്രം മുഴുവൻ ചടങ്ങിന് ഉപയോഗിക്കുന്നവരുണ്ട്. അ അവര് കല്യാണത്തിന്റെ തലേന്നുണ്ടല്ലോ.
ആഹ്
തലേന്ന് ഏ പയ്യൻ അല്ലെങ്കിൽ വരന്റെ വീട്ടുകാര് ഈ സാരി കൊണ്ട് ഈ കുട്ടിക്ക് കൊടുക്കും അപ്പൊ കുട്ടി ഈ സാരി രാവിലെ ഉടുത്തിട്ട് വരെയും ചടങ്ങിന് ഉടനീളം ഇരിക്കുകയും അതേ സാരിൽ തന്നെ വരന്റ വീട്ടിലേക്ക് പോവുകയും ചെയ്യും പിന്നെ ചെലര് ഇതൂട്ട് രണ്ട് സാരി എടുക്കുന്നവരുണ്ട് അവ അവര് ഒന്ന് ഇതൊട്ട് വധുവിന്റെ തന്നെ ആയിരിക്കും ആ അടുത്തത് വരൻ കൊണ്ടുവരും
ഉം ഉം
നി വേറൊരു കൂട്ടരന്ന് പറയുമ്പം ആ വരൻ വരുന്നടം വരെ വധുവിൻ്റെ വീട്ടിന്ന് എടുത്തു കൊടുത്ത സാരി ഉടുക്കും വരൻ മണ്ഡപത്തില് വന്നിട്ട് ഉടനടി സാരി കൈമാറും അപ്പോളാ അവരപ്പ തന്നെ ആ സാരി മാറി വരൻ കൊണ്ടുവന്ന പുടവ ഉടുത്ത് താലുകെട്ടിനിരിക്കും അവര് ഓൾറെഡി അവരെടു സാരിയായിരിക്കുംഉടുത്തിരികുന്നത് പക്ഷെ ഈ വരൻ വന്നു കൊടുക്കുന്ന സാരി കൊണ്ട അവര് താലുകെട്ടിന് ഇരിക്കുന്നത് പെട്ടെന്ന് അവര് കൊണ്ടുവരുന്ന സാരി മാറും
ആആ
അങ്ങനെ നോക്കണം നമ്മളങ്ങന പല പല രീതികളില് കസ്റ്റംസ് ഉണ്ട് നിങ്ങൾക്ക് പക്ഷെ ഇങ്ങനെ രണ്ട് രീതിയേ ഉള്ള് എല്ലേ
ആ അതെ അതെ നമ്മള് ഗൗണ് അല്ലെങ്കിൽ പിന്നെ സാരി പിന്നെ ഇതുപോലെ തന്നെ ആഹ കല്യാണം കഴിയുമ്പോഴത്തേക്കും മന്ത്രകൂടിയായിട്ട് അപ്പൊ ഈ മന്ത്രകൂടിയുടെ നൂലിന്നാണ് നമ്മൾ ഈ മിന്ന് കെട്ടാനുള്ള
നൂലൊക്കെ എടുക്കുന്നതില്ലേ ഓ അങ്ങനെ ഉണ്ടല്ലേ
ഉണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ അതിൽന്ന നമ്മൾ ഇത് നൂലെടുക്കുന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾക്കും കല്യാണത്തിന്റെ അന്ന് ചെറുക്കനാണ് ഈ മന്ത്രകൂടി കൊണ്ടുവരുന്നത്
ആഹ
പള്ളിൽ കൊണ്ടുന്ന് പിന്നെ പള് ഇതൊകത്ത് മിന്നൊക്കെ കെട്ടി കഴിഞ്ഞ് മന്ത്രോടി ഇതുപോലെ തലയിലോട്ട ഇതിങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ ആഹ കല്യാണം കഴിയുമ്പോ ആഹ അതെ അതെ അതെ അന്നിട്ടാണ് അത് ഉടുക്കുന്നത്
ആ ഓക്കേ ഓക്കേ അപ്പൊ അതൊക്കെ കല്യാണ കാര്യങ്ങള് ചോദിക്കാനായിട്ടാ ഞാൻ വിളിച്ചത്
ഓക്കേക്കേ ആഹ അപ്പൊ ശരി ഓക്കെ ബായി ആ ഓക്കെ ബായി